ഉം ഉം സാധനങ്ങളൊക്കെ ഒരുമിച്ച് വാ ങ്ങല
ഇവിടെ ആ ആൾക്കാര് കൂടുതലായോണ്ട് ഒരുമിച്ച് വാങ്ങീട്ട് കാര്യല്ല വേം കയ്യും നാല് ദിവസത്തിനുള്ള ഉപ്പേരിക്കുള്ളത് നാല് ഐറ്റം വാങ്ങി വെക്കും ഫ്രിഡ്ജിൽ വെച്ച ചീയ്യുലല്ലോ പിന്നെ തക്കാളി വ ഉള്ളിയും അങ്ങനെ സ്റ്റോക്ക് ആക്കി വെക്കും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പെട്ടെന്ന് കഴിയും ചെറിയുള്ളിയൊക്കെ വേഗം കഴിയും പിന്നെ ഇറച്ചി മീനൊക്കെ അന്നാന്ന് വാങ്ങ അന്നാന്ന്ക്കന്നെ പിന്നെ രാവിലത്തെ ചായക്കുള്ള കടലൊക്കെ സ്റ്റോക്ക് ആക്കി വെക്കും അത് ഈ പറഞ്ഞ മാതിരി ഒരാഴ്ച രണ്ടാഴ്ച പോകോള്ളു ഒരു കിലോന്റത് വാങ്ങിയാൽ ഒക്കെ അങ്ങനെതന്നെ പോകോള്ളു അതികം നിക്കൂല പിന്നെ മെയിൻ ആയിട്ട് ചെലവാക കിഴങ്ങ് ത ക്കാളി ഇതൊക്കെണ് അത് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വാങ്ങണം അവിടെയെങ്ങനെ
ആ ഞാൻ ഒരുമിച്ചിട്ട് പോയി വാങ്ങും ഞങ്ങളെ അടുത്ത് ഒരു മാസത്തിക്കൊന്നും നിക്കൂല പതിനഞ്ച് ദിവസം ഒക്കെ നിക്കോള്ളു
ആ
അപ്പോയെക്കു ഒക്കെ കഴിയും ഇപ്പൊ എല്ലം കഴിഞ്‌ണ് ഒന്ന് പോവാനായിണ് പിന്നെ ഞങ്ങക്ക് ഇവടെ വീട്ടിൽക് ഒരു പച്ചക്കറി വണ്ടി വരും
ആ അങ്ങനെ ആകുമ്പോ ലാഭം ആണ്
ആ അതിന്റെ കയ്യിന്നു വാങ്ങിയ പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങാലായിരുന്നു
സൂപ്പർമാർകെറ്റിൽ പോകാലോ അതോ ഹോൾസൈൽ റേറ്റിൽ വാങ്ങാലോ
ഞാൻ അന്നേ വിളിക്കാട്ടോ ഇന്റെ ഹസ്ബൻഡ് വിളിച്ചിണ്ട് ഹസ്ബൻഡ് വിളിച്ച്ണ്ട്
ആ ഒകെ ആ ആ ഒകെ